ആ സുഖമാണോ
ഉം എത്ര ദൂസായി സത്യത്തിൽ സുഖതന്നെ ആണോ
ശരാശരി സുഖം. വയസാകുമ്പോ സുഖം എന്നവാക്കിന് അർത്ഥൊന്നും അറിഞ്ഞില്ലേ.
ആ അതെ ഇപ്പോള ഒരു ദിവസം വേദന കുറവാണെങ്കിലും അതാണ് വലിയ സന്തോഷം തന്നെ.
ശരിയാണ് ഇന്ന് വൈകുന്നേരം മഴ കണ്ടപ്പോ നിന്ന ഓർമ്മ വന്ന് സ്കൂളുകിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് മഴക്കാലം എത്ര ഇഷ്ടായിരുന്നല്ലേ നമുക്ക്.
എനിക്ക അങ്ങട്ട് കിട്ടാണിലാല്ലോ ഒച്ച മാറിപ്പോണൊണ്ട്.
ഈ കോഡിന അങ്ങനെന്നാ എപ്പോഴും ഒരു കുഴപ്പാ.
ആതെ അതെ
ഇന്ന് വൈകുന്നേരത്ത് മഴകണ്ടപ്പ ഞാൻ പിന്നെയാണ് ഓർത്തത് സ്കൂളിലെ ജോലി ചെയ്തി കാലം എന്താ ഒരു ഭംഗിയായിരുന്നു.
ഓ അത് അന്നാ കുട്ടികളുടെ ശബദവും സ്റ്റാഫ്റൂമിലെ ചായയുടെ മണവും ഒ ഇപ്പോഴും മനസ്സിൽ തെരഞ്ഞിരിക്കേണ്ടേ
ഇന്നത്തെ പോലെ എല്ലാരും മൊബൈല മുങ്ങിയിരിക്കല്ലല്ലോ സംസാരങ്ങളുണ്ടായിരുന്നു എന്തൊക്കെയാ നമ്മള് പറഞ്ഞോണ്ടിരുന്നല്ലേ.
ഉം അതെ അതെ പിന്നെ നമ്മുടെ ഭാഗ്യം ഓർക്കുമ്പോൾ ഇപ്പോഴും വളരെ അതിശയമുണ്ട് വളരെ കുറച്ച് സൗകര്യങ്ങള് മാത്രം ഉണ്ടായിരുന്നെങ്കിലും മനസ്സില് ഇത്ര ഭാരം അങ്ങോട്ട ഇണ്ടായിരുന്നില്ല.
ലും കുടുംബങ്ങള് ചെറുതായി. എന്താ ഉ ചോമ്മ വയ്യ അല്ലേ?
ഉം വയ്യ മഴയൊക്കെല്ലേന്ന് ചുമയും തുമ്മലും പനിയുടെ ലക്ഷണങ്ങളും എല്ലാരും കാണുന്നു. ഒട്ടും വയ്യ ആ മുൻമ്പ് ഡോ
പലർക്കും നമ്മൾ സംസാരിക്കാൻ പോലും സമയല്ലാണ്ടായി അല്ലെ?
ഉം അതേതെ മുൻപ് ഭക്ഷണം കഴിക്കുമ്പോള് കുടുംബം മുഴുവൻ ഒരുമിച്ചങ്ങട്ടിരിക്കുവാരുന്നു. ഇപ്പോഴ് ഓരോരുത്തര് ഓരോ റൂമിൽ പ്പോയിരുന്നാണ് കഴിക്കണെ
അത എനിക്ക് ഏറ്റവും വിഷമം സാങ്കേതിക വിദ്യ വല്ലാതെ വളർന്നിരിക്കണു. പക്ഷെ മനുഷ്യരുടെ അടുപ്പം കുറയണ പോല തോന്നുന്നു.
ആ നിനക്ക് ഓർമ്മിണ്ടാ എട്ടാം ക്ലാസ്സിലെ വിനോദെന്ന കുട്ടിയേ?
ആഹ് ആ പുസ്തകം വായിക്കാൻ ഭയങ്കര താല്പര്യം കാണിച്ച ആ കുട്ടിയാണോ?
ഉം അതെ അതെ ഇപ്പോൾ അവൻ കോളേജില് പ്രൊഫസറാന്നക്കയ കേട്ടെ.
ആണോ ഇതെത്ര സന്തോഷൊള്ള കാര്യെന്നോ അദ്ധ്യാപക ജീവിതത്തിന്റെ യഥാർത്ഥ പ്രതിഫലന്ന് പറയുന്നത് ഇതാ.
ഉം ശരി തന്നെ ശമ്പളം കഴിഞ്ഞ് മറക്കപ്പെടും പക്ഷെ ഈടെ വിദ്യാർത്ഥികളുടെ ആ ഒരു സ്നേഹം അത് നമുക്ക് മറക്കാനാവില്ല.
എന്നെ ഇപ്പഴും ചില വിദ്യാർത്ഥികള് വിളിക്കും ടീച്ചറ് പറഞ്ഞ വാക്കുകൾ ജീവിതത്തിൽ സഹായിച്ചു ഒന്ന് കേക്കുമ്പോ തന്നെ അങ്ങട്ട് കണ്ണ് അങ്ങട്ട് നിറയ.
അതെ അദ്ധ്യാപകര് പാഠപുസ്തങ്ങൾ മാത്രം പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവരല്ല ചിലപ്പോഴ് ജീവിതം തന്നെ പഠിപ്പിക്കുന്നവരാകില്ലെ
അതെ സത്യം അല്ല വേദന ഇപ്പ എങ്ങനെയുണ്ട് മാറിയോ?
ഉം രാവിലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നടക്കുന്നത് നിത്തിട്ടില്ല.
അതാ നല്ലത് വയസ്സായാലും ശരീരം അങ്ങട് ചലിപ്പിക്കുക.
അതെ മനസ്സു അതുപോലെ തന്നെ വായനേ ചെറിയ കാര്യങ്ങളും സന്തോഷം കണ്ടെത്തുന്നവരല്ലേ. മനസ്സ പോണ പോലെ.
ആ ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയ പൂന്തോട്ടം ഒണ്ടേ ഞാൻ അങ്ങട്ട് ഇറങ്ങി കൊറച്ച് ജോലികളൊക്കെ അങ്ങട്ട് ചെയ്യും ഒരു സന്തോഷാത്.
ചെറിയ മത്സരം പോലെ അല്ല അവയ്ക്ക് സൊമതത്ത ഇല്ല.
അതൊരു വളരെ സത്യാട്ടോ.
ആ നമ്മുടെ കാലത്ത് സ്ത്രീകൾ എത്ര കാര്യങ്ങള മിണ്ടാതെ അങ്ങട്സഹിച്ചിര്ന്നത്.
അതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കാണ് അവര് പ്രാധാന്യം നൽകിരുന്നെ എന്തിന് ഞാനും നീയും ഉൾപ്പെടെയുള്ള പെൺകുട്ടികളും അങ്ങനെയന്നെആയിരുന്നു
പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ കൂടുതലും ആ നമ്മുൾ ഇവിടെ ആത്മവിശ്വാസം ഉള്ളവരാണ് ട്ടോ
റ്റ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ചക്തി നൽകും
ആ അതെതെ എങ്കിലും ചിലപ്പോൾ ഇന്നത്തെ കുട്ടികൾ വളരെ വേഗത്തിൽ ക്ഷീണിക്കുന്നതായും പെട്ടെന്നാണ് തോന്നിപ്പോന്നുണ്ട്
കാരണം എന്താ അവരുടെ ജീവിതം നിരന്തരം താരതമ്യളാന്ന്റിഞ്ഞിരിക്കല്ലേ പിന്നെ എങ്ങനെയ ക്ഷീണിക്കാണ്ടരിക്യാ
ഉം ഇപ്പോൾ എന്തെലും പുസ്തക പണി അങ്ങ് വായിക്കുന്നുണ്ടോ
പിന്നെ പിന്നല്ലാതെ പഴയ യാത്രാ വിവരങ്ങൾ വായിക്കായിരുന്നു ഞാനിപ്പോ അതൊരു സന്തോഷാ
ഉൽസവം ശരിക്കും മനുഷ്യരുടെ ഒക്കെ നല്ല കൂട്ടുകാര ആണ് ട്ടോ ഇന്ന് എനിക്ക് എപ്പോഴും തോന്നീയിട്ടുണ്ട്
ശരിയാണ് പ്രത്യേകിച്ച് നമ്മളെപ്പോല ഈ വയസായവർക്ക് വേറെ എന്താ ഒരു സന്തോഷ ഉള്ളേ
ആ ഏകാന്തതയെ ഭയക്കാതെ ചിരിക്കാൻ പുസ്തകങ്ങൾ പഠിപ്പിക്കും ഇല്ലേ
അത് മനോഹരായൊരു വാക്കാ ട്ടോ എനിക്ക് തോന്നീട്ടുണ്ട്.
അതെ പിന്നെ ചായ കുടിച്ചോ? ചോദിക്കാൻ വിട്ടുപോയി.
ഇപ്പ അങ്ങട് ഇണ്ടാ ക്കി ല്ലേല്ലുള്ളൂ. ഇഞ്ചി ചേർത്ത് അങ്ങട് ണ്ടാകി ഇ
അയ്യോ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കില് നന്നായേനെ എന്റെ ഈ ചുമയും തുമ്മളിന് ഒന്ന് നന്നായേനെ കുടിച്ചായിരുന്നെങ്കിൽ.
അതെ പഴയ ദിവസങ്ങളിപ്പോലെ വരാന്തെ ഇരുന്ന് സംസാരിക്കായിരുന്നുല്ലേ
പിന്ന അല്ലാതെ ക്ഷെ സമയം എത്ര അങ്ങട് മാറിയിരിക്ക്ണ്.
പക്ഷെ ചില ബന്ധങ്ങള് മാ ഇല്ല അങ്ങനെയല്ലേ?
അതെ അന്ന് നീയും ഞാനും പി നീയും ഞാനും നാം എന്താ അന്നും ഇന്നും ഒരേപോലെ അല്ലെ പിന്നെ കരുഞ്ഞ നോക്കൂ പഴയ ആൽബം നോക്കിയിരുന്നോ?
ഓ അത് അങ്ങട് കണ്ടാ നമ്മുടെ മനസ്സങ്ങട് ഒരുപാട് ഒരു യാത്ര അങ്ങടാ പോവും.
അതെ പിന്ന ചില ബുദ്ധിമുട്ടാണ് ട്ടോ
ആ ജീവിതം നമ്മപ്പതിയെ പ്പതിയ നഷ്ടങ്ങളൊക്കെ അങ്ങട് പൊരുത്തപ്പെടാൻ പഠിപ്പിക്കും. കൊറച്ച് ദിവസം കഴിയുമ്പോ നമ്മളും ഇങ്ങനെയൊക്കെ ആവണ്ടവരല്ലേ
പൂർണ്ണമായി
ആ ഇപ്പൊ പിന്നെ ട്ട് നോക്കുമ്പോ ജീവിതം എന്താണെന്ന് നിനക്ക് തോന്നാ.
ചെറിയൊരു ഉപ്പാ പറയാൻ നിമിഷങ്ങളുടെ കൂട്ടായ്മ അല്ലാതെന്ത്
അതെ വലിയ വിജയിക്ക്ന്നേക്കാ ചെറിയ സമാധാന നിമിഷങ്ങളാണ് കൂടുതൽ വെലപ്പെട്ടത്.
ആ അതൊരു നല്ല സംഭാഷണാണ് ട്ടോ മഴയുടെ ശബ്ദം പിന്നെ ഈ പുസ്തകത്തിന്റെ മണം എല്ലാന്നൊരു വല്ലാത്തൊരു ഒരു ഇതുപോലെ
അത് മനസ്സിലാക്കാൻ നിന്നെപ്പോലെ ഒരാളും ക
അയ്യോ സമയം പോയത് അറിഞ്ഞില്ല
സത്യം സമയം പോയതേ അറിഞ്ഞില്ല എന്നാലും എന്താ നിന്നോട് സംസാരിക്കുമ്പോ ഒരു രസാ
ആ ഇനി നാളെയും വീണ്ടും സംസാരിക്കണ്ടേ
പിന്നെ അല്ലാതെ നാള് ഈ ഫോണിന്റെ കാര്യം ഒന്നും പറയണ്ടാന്നേ ഇന്ന് പോയാ പിന്നെ അടുത്ത വർഷ കിട്ടാ കിട്ടോന്ന് തന്നെ എനിക്കറിയില്ല.
ഫോണ്ട്
എനിക്കറിയില്ലാന്നേ ഈ കുട്ടികൾക്കോരോന്നൊക്കെ കാണിച്ചു വെക്ക്യാ
ഒഫ് കുട്ടികളുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞ അനുസരണം ഇല്ലാത്തവരാ അവര്
സത്യം ഇത് അങ്ങട്കിട്ടിയാ പിന്നെ ഒന്നും വേണ്ടാന്നാ വിചാരം ചുറ്റുമുള്ളതൊന്നും കാണാണ്ട് ഇതിനകത്ത് അങ്ങ് മുങ്ങി ഇരിക്ക ഈ സമൂഹത്തിൽ ഇറങ്ങി കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ അതൊന്നും അവർക്ക് അറിയില്ല. എന്നാ ഇതൊക്കെ പഠിക്കാ ഞാൻ പറഞ്ഞു നേ ഇഞ്ഞി എന്നോടാവോ ദേഷ്യം
ഓ പോട്ടെ വിട്ടുകള പിള്ളേരല്ലേ അവരാ ആഘോഷിക്കട്ടെന്ന് പിന്നെ നിനക്ക് ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അസുഖങ്ങൾ അങ്ങനേ
ഈ എടവരെ എനിക്ക് ചെറി ഈ ഒരു കാല് വേദന ഇണ്ടായിരുന്നു പക്ഷെ ഞാനിവിടെ ആയുർവേദ ഡോക്ടർ ഇണ്ട് അയാൾ അങ്ങളെ കണ്ടപ്പോ അങ്ങട് ശരിയായി ഇപ്പോ വലിയ കുഴപ്പല്ലാണ്ട് പോകുന്നു നിന്നോട് ഞാൻ പറയാൻ വരായിരുന്നു അയാള വന്ന് കാണുക വളരെ നല്ലൊരു ഡോക്ട ആണെന്നാണ് എനിക്ക് തോന്നിയത്ട്ടോ
ഞാനീ ഇംഗ്ലീഷ് മരുന്നൊക്കെയല്ലേ കഴിക്ക്‌ന്നത് അപ്പൊ ഇനി ആയുർവേദത്തിലോട്ട്ട് ആയാൽ വീണ്ടും സമയ എടുക്കൂല്ലേ ആ മരുന്നൊക്കെ കഴിച്ചൊന്ന് പുഷ്ടിപ്പെടാൻ
ഇപ്പം ഇത് കൊഴപ്പല്ലാന്നേ കുറച്ച് നാൾ എടുത്താലും നിനക്ക് മര്യാക്ക് നടന്നൂടെ ആയുർവേദം തന്നെയാ നല്ലത് ഞാൻ നിനക്കേ ന്റെ നമ്പർ കുത്തി തരാ നീ അതില് വിളിച്ചാ മതി
ആ ഇത് വളരെ ഉപയോഗപ്പെതാമാണ് ഇപ്പോ അത് അയച്ചിട്ടേരിക്കാണ് പിന്നെ പിള്ളേരൊക്കെ മക്കള് സുഖയിട്ട് ഇരിക്കാൻ മോ
അവരൊക്കെ സുഖയിട്ട് ഇരിക്കണന്നേ കണ്ടോ ഈ ഫോണീന്ന് വരുന്ന ഒച്ച ഇത് എനിക്കറിയില്ല ഇത് എന്തൊരു വൃത്തികെട്ട ഒച്ചയാന്ന് ഇടക്കിടക്ക് വരുന്ന കേക്കാം
അത് പിള്ളേരന്തങ്കിലും നെക്കി അങ്ങനെ ഇട്ടിട്ടുണ്ടാവില്ലേ
ആ അതേനി എനിക്ക് തോന്നണത് ഇവിടെ എ ഇപ്പൊ നോക്കിയാലും ഇങ്ങനെ ഒരു എന്താ ഇതിന്റെ അകത്ത് നമ്മളും പണ്ട് നമ്മള് പണ്ട് ടൂറൊക്കെ പോവുമ്പോ ഒരു ക്യാമറ പിടിച്ച് ഫോട്ടോ എടുകൂലായിരുന്നോ ഇപ്പൊ ഇവർക്ക അയ്നൊന്നും വെല അറിയില്ലാലോ അവരാ ഒരു ക്യാമറ അങ്ങോട്ട് ഇടുത്ത് കയ്യി ഇതിനകത്ത് അത്ണ്ട് ഫോണില് അത് വെച്ചാൽ ഒരു ഫോ
ആഹ അതെ ഇപ്പത്തെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ
ഓ അത് അതിനെ പറ്റി പറയാതിരി വയ്യ കൊറെേ കാര്യങ്ങളിലൊക്കെ അതങ്ങടെ ഒരു ഉപകാരന്ന് എനക്ക് തോന്നീട്ടണ്ട് കേട്ടോ
ഉം അത് ശരിയണ്ടോ ചിലരക്കെ അത് വേണ്ടതാണ് പിന്നെ എഴുവർഷം മരുന്നൊക്കെ കഴിക്കാനല്ലേ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ചൊടയും തന്നലന്നൊക്കെയരുന്നു ഒട്ടും വയ്യാന്ന്
ആ മരുന്ന് കഴിക്കാൻ നല്ലതാ പക്ഷെ എങ്കിലും ആയുർവേദത്തിലേക്ക് മാറണെങ്കിൽ ഞാൻ അതാ പറയുള്ളൂ
ആയുർവേദം ഞാനൊന്ന് നോക്കിട്ടെട്ടോ എന്തായാലും നീ നമ്പർ അയച്ചിട്ടേക്കേ
ഞാനേ ഇവിടെ കുട്ടികളോട് പറയാ അവരായി ചിരും ഏ അതില് വിളിച്ച് നീ സംസാരി എന്നിട്ട് ഇടക്ക് വരാണെങ്കിൽ നമുക്ക് കൂടെ ഒന്ന് കാണുകയും ചെയ്യാം
അത് നല്ലൊരു ഇതാണ് നമുക്ക് ഒരുമിച്ച് കാണയും എന്തെങ്കിലും ഒരു ഫുഡ് എന്തെങ്കലും ഭക്ഷണം കഴിക്കാൻ പോകണ്ടേ നമുക്ക് പുറത്ത് എന്തോര വർഷങ്ങളായി നമ്മ പോയിട്ട്
എനിക്ക് ഇപ്പോഴത്തെ രുചി അത് അങ്ങട് പിടിക്കൻ ഇല്ലാന്നേ ഇവിടെ ആളുകൾ ഓരോന്നും വാങ്ങിച്ചു കൊണ്ടിരുന്നു ഞാൻ കഴിക്കുന്നില്ല ആ പഴയ കഞ്ഞി പയറിന്റെയും രുചി എനിക്ക അത് തന്നയ ഇഷ്ടം
ഓ ഇന്നാല് എന്റെ പിള്ളേര് മന്തി വാങ്ങിച്ചോണ്ട് വാന്നേരിക്കുന്നു ഓ എന്തൊരു ടേസ്റ്റ് ആന്ന് എന്റെ പൊന്നേ
ഓ എനിക്കറിയില്ല എനിക്കതി ല്ലാ ചോറ് ഇഷ്ടവാ വേറൊന്നും ഞൻ കഴിക്കാറില്ല ഏര്ഫ് അല്ലേല് ഇപ്പ ഈ ചിക്കൻ ഒന്നും കഴിക്ക യിക്കുന്നത് കൊള്ളില്ലന്നാണ് എനിക്ക് തോന്നനെട്ടോ
ഇല്ല അങ്ങനെ പറയത് ചിക്കൻ നല്ലതാണ് കഴിക്കുന്നത്
നല്ല നാടൻ കോഴിയുടെ ഇറച്ചി മേട ചൂടി ഉണ്ടാക്കാ ഞാൻ പറഞ്ഞുനേ ഈവേ അങ്ങനെ കേക്കണേയില്യ ആ നാടൻ കോഴി മേടിച്ചുണ്ടയാ അതിനൊരു രുചിയാ
നാടൻകോഴിക്ക് ഇറച്ചി കൂടുതൽ ഉണ്ടാവില്ലാലോ മന്തിക്ക് ഇറച്ചി വേടെടി
ആഹ് അത് ശരിയാ പിന്നെ കുട്ടികളുടെ ഒരു സന്തോഷല്ലേ നമ്മളായിട്ട് അതിന് തടസ്സം നിക്കണില്ല അത്ര തന്നാ
എന്നാ പിന്നെ ചിക്കൻ ബിരിയാണി ആക്കാൻ പറ മന്തി വേണ്ട
ആ എന്തായാലും അവരആരോഗ്യത്തോടെ ഇരുന്നാൽ മതി എനിക്കത് മാത്രമേ ഉള്ളൂ
ഉം നമുക്ക് എന്തായാലും പുറത്തു പോയി മന്തി ഒരു വപ്രാവിശോൂടി കഴിക്കാ എനിക്കാ പിള്ളേര് കൊണ്ടുവാന്നേ പിന്നെ കൊതി ആയിട്ട് വയ്യ വീണ്ടും കഴിക്കൻ
കാര്യം എത്ര രുചിയില്ലന്ന് പറഞ്ഞാലും നിന്റെ കൂടെരുന്ന് കഴിക്ക ക്കപ്പൊ അതിനൊരു രുചിയാ എനിക്ക്
ശേ എനിക്ക് വയ്യ നീ എന്ത് കൂട്ട പേര് തന്നെയാ
ആ സമയം ഒരുപാട് പോയിരിക്കനു എനിക്കേ കൽ വേദന ഉണ്ടന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന് കുഴമ്പ ഇണ്ടണ്ട നേരമായി എന്നാ പിന്നെ ഞാൻ അങ്ങട്ട് വെക്കുവാ
ആ ഞാനുതെ ഗുളികാ കഴിക്കാൻ മറന്നിരിക്കുന്നു ഞാൻ എന്നാ പോയി കഴിക്കട്ടെ ശരിടി എന്നാ നീ ശ്രദ്ധിക്കണേ കാല്
തീർച്ചയായും നീയം
ഓക്കിടി ശരിയെന്ന ശുഭരാത്രി
ശുഭരാത്രി